ആഹ
കേക്കാമോ
ആഹ് കേൾക്കാം കേൾക്കാം പറഞ്ഞോ ഞാൻ അതിനിടയിലേ ഒന്ന് അടുക്കളയിൽ ഒന്ന് പോയേരുന്നേ ഇല്ല ഇല്ല
ആഹ്
ഞാനേ ഹസ്ബന്റ് പൊറത്ത് പോയിട്ട് വന്നപ്പം ആഹ് പിള്ളേർക്ക്ള്ള അൽഫാമ് വാങ്ങീട്ട് വന്നോ
ആഹ് ആഹ്
അപ്പം അത് തന്ന സെ റ്റേക്കി വെച്ചിട്ട് വരാന്ന് വിചാരിച്ചിട്ട് അവർക്കങ്ങട്ട് കൊടുത്തിട്ട് വന്നാ
സെറ്റ് ആക്കിക്കൂട കാര്യം പറഞ്ഞോണ്ട് കൊഴപ്പ ഇല്ലല്ലോ
ഇല്ല കൊടുത്തു ഞാൻ അവർക്കത് സെറ്റാക്കി വെച്ചു
കൊടുത്തൊ ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ എന്തൊക്കെയാ
ആഹ് ഇന്ന് ഇപ്പോ അതായിരുന്നു സ്പെഷ്യലി പ്രതീക്ഷിക്കാത്തൊരു സപെഷല് അഹ് ആഹ് അതെ അതെ അതെ ആളു പൊറത്തൊര് അത്യാവശ്യത്തിന് പോയപ്പം
ആഹ്
ഇപ്പൊരത്യാവശ്യത്തിന് പോയപ്പേയ്
ആഹ് വാങ്ങിക്കൊണ്ട് വന്ന്
ഇപ്പം മക്കള് ഇന്നിപ്പം ഇവിടെ വെറുതെ ഇരിക്കയല്ലേ
ആഹ് ആഹ് ആഹ്
പണിയായിട്ട് വന്നതാ
അത് ശരി ഉം
എട
വരും ആഹ് ഇടക്ക് വാ ആഹ് പിള്ളാർക്കൊക്കെ അങ്ങനെയൊക്കെ ഉള്ളത് മതി കുഴിമന്തിയും അൽഫാമും ആണ് സാധനങ്ങള് വേണ്ട അയ്യോ ഇവിടെയും അത് തന്നെ അവർക്ക് വെളിയിന്ന് കഴിക്കാനൊക്കെ വല്യ ഇഷ്ടവാ നമ്മടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് വേണ്ട
അതെ ഞാനതിപ്പോ ഇന്ന് പറഞ്ഞു അത് അങ്ങനെ മാത്രം പഠിച്ചാ കൊള്ളൂല്ല
ആന്ന് ഇവിടെ പിള്ളാരും അത് തന്നെ വളർന്ന പിള്ളാരാ എന്നിട്ടും രണ്ടെണ്ണവും അത് തന്നെ അവർക്ക് പുറത്തെ ഫുഡാണെങ്കി ഇഷ്ടവാ
അതെ
നമ്മള് എങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താലും പറയും ആ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും
കുറ്റം കണ്ട് പിടിക്കും ഇവിടിപ്പം ഭക്ഷണം ഉണ്ടാക്കിയാ ആ ഇപ്പം ചി ക്കൻ അല്ലെങ്കിൽ ബീഫൊക്കെ ഉണ്ടാക്കിയാ ഡ്രൈ ആയിട്ട് വേണം ആ അതുപോലെ ബീഫാണെങ്കിൽ കറുപ്പിച്ചത് വേണം അങ്ങനെയൊക്കെ ഓരോ പ്ര ശ്നങ്ങളാണേ അപ്പൊ നമ്മള് പറയും ഇതിപ്പോ എല്ലായിടത്തും ചെന്നാ അങ്ങനെ ആയി
കിട്ടണില്ല ആന്ന് പിള്ളേർക്ക് ഓരോ നിർബന്ധം അല്ല്യയോ കറുപ്പ് നല്ലപോലെ മൂപ്പിച്ച് കൊടു ക്കണോന്നും ഉം അപ്പോ ഇവിടെയും രണ്ട് പേരും പ റയും ഒരാൾക്ക് ഇച്ചിരി മൂപ്പ് കൊറച്ച് മതിയെങ്കി ഒരാൾക്ക് ഇച്ചിരി മൂപ്പ് കൂടുതൽ വേണം, ഒരാക്ക് അപ്പം മതിയെങ്കി ങ്കി ഒരാക്ക് ദോശ വേണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാ. ഇന്നിട്ട് രണ്ടു ദിവസം അടുപ്പിച്ച് ആഹ് ആന്ന് എല്ലാടവും അത് തന്നെ. രണ്ടു ദിവസം അടുപ്പിച്ച് അപ്പോം ആന്നെങ്കി അങ്ങ് തൊടങ്ങും ഇവിടെ ഇന്ന് എന്നും ഇതേ ഒള്ളോന്ന് ചോദിക്കും, രണ്ടു ദിവസം അടുപ്പിച്ച് പുട്ടാ ആന്ന് രണ്ടു ദിവസം പുട്ടാന്നെങ്കി ചോദിക്കും ഇവിടെ എന്നും ഈ പുട്ട് പുട്ടൊള്ളു അമ്മക്ക് ഇത് മാത്രമേ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ ഇങ്ങനെയാ ചോദ്യം അങ്ങനത്തെ
ഇവിടെ മോരി കറി വെച്ച മോൻ കഴിക്ക ആ സാമ്പാറ ഉണ്ടാക്കണം മോൾക്കപ്പം മോരകറിയ ഉണ്ടാക്കിയ സാമ്പാറില്ലേ അപ്പൊ
സാമ്പാർ ഇവിടെ മോൾക് അത്ര വേണ്ട
പിന്ന ആയിഷ്ട്ടല്ല
അത ഈ പിള്ളേർക്കൊക്കെ ഓരോ ഓരോ രീതികളാ
അതെ അതെ അതാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ടും അതാണ് രണ്ടാളുകളുള്ളപ്പോ രണ്ട് തരം ആവുമ്പോ നമുക്ക് അതിനനുസരിച്ചു
ഓ ആന്ന് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് അതേ സമയത്ത് ഇവിടെ എന്റെ ഹസ്‌പെന്റിനു ആണെങ്കിൽ എ ചമ്മന്തി ആയാലും കുഴപ്പമില്ല അതങ്ങ് കഴിച്ചോളും മക്കള് പക്ഷേ അങ്ങനെല്ല കേട്ടോ മക്കൾ അയിന്റെയും കൂടെ തകർക്കും
അതെ
ഞാനും ചേട്ടനുംമാണെങ്കി കുഴപ്പമില്ല ചമ്മന്തിയാലും കുഴപ്പില്ല ആ അയ്യോ ണ്ട് മോനുണ്ട് മോള് പിന്നെ അത്രയും പറയത്തില്ല പക്ഷെ മോനു അങ്ങ് തിരിയും അമ്മക്ക് ഇത് മാത്രമേ ഉള്ളൂ ഓ എന്നും ഇത് തന്നെയാന്നോ ഇതൊക്കെയാ ചോദ്യം ഏത് കറിയ ആ എന്നും ഇതൊക്കെ ഒക്കെ ഉള്ളോ അയ്യോ ചോദ്യം കേട്ട് കേട്ട് ഞാൻ അങ്ങ് മടുത്ത് ചില ദിവസങ്ങളിൽ ഇയാൾ ഇങ്ങനെ ചോ എന്തിനാന്ന അറിയാവോ പൊറോട്ട മേടിച്ച് കൊടുക്കാാന്
ഓ
ആ് അപ്പൊ രണ്ടു ദിവസം അടുപ്പിച്ച് പുട്ടാണെങ്കിൽ ആഹ അങ്ങനെ പറയുമ്പോ നമ്മൾ പിന്നെ രണ്ട് പൊറോട്ട മേടിച്ചു കൊടു എന്ന് പറയൂല്ലോ ആഹ അതിനാണ് ഈ പറയുന്ന അവർക്ക് ഒരു സമാധാനം ആകും അതാ ഭയങ്കര നമ്പരാ കയ്യിൽ ഇരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മോള് ഇതുപോലെ രുന്നു ഉച്ചക്ക് ചോറിന് എന്തുവായിരുന്ന മീൻകറി എന്തോ ആരുന്നു അപ്പത്തെ പറഞ്ഞ എനിക്ക് എനിതൊന്നും നോക്കുന്നില്ല എനികൊരിച്ചിരി കുഴിമന്തി കിട്ടിയ കൊള്ളായിരുന്നു ഞാൻ പറ പിന്നെ കുഴിമന്തി കുഴിമന്തി വീട്ടിലെ ഭക്ഷണം കഴിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞെങ്കില് നമുക്കൊരു സമാധാന കുറവ് പിന്നെ ഞങ്ങള് ആഹ് ഞാൻ ചേട്ടനോട് പറഞ്ഞു നിന്ന ഇത്തിരി മേടിച്ചോണ്ട് കൊടു പിന്നെ ഒരു അര ഉണ്ടല്ലോ കുഴിമന്തി ആരെ മേടിച്ചോണ്ട് വന്ന ആ അവര് രണ്ടു പേരും ഞാൻ പറഞ്ഞുന്നാ അവരത് കഴിക്കട്ടെ പക്ഷെ അവർക്ക് മാത്ര അല്ല തോന്നെ ഉണ്ടായിരുന്നു
ഉണ്ടാവും അവര് തന്നെ കഴിച്ചാൽ തീരൂല
ഇല്ലല്ല പീസ് മാത്രം രണ്ടണേ ഉള്ളന്നേ ഉള്ളൂ
ഉള്ളൂ അതെ അപ്പ പീസ് തന്നെയാണെങ്കിലും ഒരാൾക്ക് ഒരെണ്ണം കഴ ച്ചാ വയറ്നറയും അപ്പോ പിന്നെ റയിസ് ഇങ്ങടെ പ്പം ആയേ ചോറും കൂടി ആ
അങ്ക അങ്ങനെ അയാൾക്ക് പിന്നെ അന്ന് മേടിച്ചു കൊടു അത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ പറയുമ്പം നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഒരുരിതല്യയോ പിള്ളേർക്ക് അല്ലാതെ മേടിച്ച കൊടുക്കന്ന് പിള്ളേര് അതിനേന് അതിനേന് വിളച്ചില്
സത്യാണ് നമ്മള് വാങ്ങി കൊ ക്കുമ്പോഴാണ് അതിനനുസരിച്ച് നമ്മള് അവര് നമ്മളെ എന്തെങ്കിലൊക്കെ ഒരു കാരണം ആ ഒരു കാരണം പറഞ്ഞ് അത് എങ്ങനെങ്കിലും അതിലേക്ക് എ
എത്തിക്കുവാന്ന് ഒന്ന്പറ ഇവിടെയും അത് തന്നെ വളർന്ന് പിള്ളാ എന്നാലും അവരാണെങ്കി എങ്ങനെയെങ്കിലും ഒക്കെ താളം പറഞ്ഞു പറഞ്ഞ് എന്തായാലും അവരത് ഒപ്പിക്കും നമുക്ക് ഒരു മന ഇല്ലിയോ ചിലപ്പോ ശരിയായിരിക്കും പിള്ളേർക്ക് ചിലപ്പോ ഇഷ്ടപ്പെട്ടു കാണത്തില്ലായിരിക്കുന്നും പറഞ്ഞ്
അതെ
മേടിച്ചൊണ്ട് കൊട് എന്നും പറഞ്ഞ് അങ്ങ് മേടിച്ചു കൊടുക്കും
ഞാൻ പിന്നെ നിർബന്ധിച്ച് എല്ലാം കൊടുക്കും അങ്ങട് പിന്നെ തീ വല്ലപ്പോ ഴും അങ്ങനെ ഒക്കെ കൊതിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഈ പറഞ്ഞ പോലെ മാസത്തിൽ ഒരിക്കൽ
ആ ഞാനും അതൊക്കെ ഉള്ളു വല്ലപ്പലങ്ങളേ ഉള്ളൂ പിന്നെ എന്തായാലും നമ്മള് ഇങ്ങനെ കേക്കമ്പഴേ നമ്മക്കൊരു വിഷമവാ ആ ഒരു ബുദ്ധിമുട്ടാ ഞാനും അന്നേരം ഓർക്കും കറിയൊന്നും കൊള്ളാത്ത കൊണ്ടക്കെ ആയിരിക്കും ചിലപ്പോ പിള്ളര് പറയുന്നേ എന്നും പറഞ്ഞാ പിന്നെ മേടിച്ചു കൊടുക്കുന്നത് അതാത് കൊള്ളാത്ത കൊണ്ടൊന്നും അല്ല അവർക്ക് മേടിക്കണം അവർക്ക് ആ അവർ ക്ക് പൊറത്തെ ഫുഡ് മതി അത് തന്നെ ആ അങ്ങനത്തെ പിള്ളേര്
ഞങ്ങളിപ്പം കഴിഞ്ഞ ആഴ്ച പോയിട്ടിണ്ടായിരുന്നു അനിയത്തിയും ഹസ്ബന്റ് ഒക്കെ വന്നപ്പം എല്ലാരും കൂടെ കൂടിയൊന്ന് പൊറ ത്ത് ഞങ്ങളങ്ങനെ പോവലില്ല അപ്പം വെറുതെ ഒരു ര സം എന്നാ പോയിട്ട് വരാന്നും പറഞ്ഞിട്ട് എല്ലാരെയും കൂടി പോയി ഒരു സിനിമയും കണ്ടു സിനിമ കണ്ട് പിന്നങ്ങനെ ഫുഡ് കഴിച്ചു പോന്നു
പോന്നു ആ ഇവിടെ ഇടക്കൊക്കെ ഒന്ന് പോവും
ആ ഞങ്ങള് പാട്രിയോട്ട് സിനിമ കണ്ടു പോ
ആ പാട്രിയോട്ടോ അതല്ല അതല്ല കണ്ട ഞങ്ങള് വാഴ റ്റൂ
വഴ റ്റൂ ആ വഴ റ്റൂ കണ്ടു നല്ലതായിരു ന്നു ഇപ്പം സമൂഹത്തിൽ നടക്കുന്ന കാര്യാങ്ങളെ കുറിച്ചെക്കെ തന്നെ അല്ലേ മക് മക്ക ള് കണ്ടിരിക്കേണ്ട കാര്യം
ആന്ന് ആ മോൻ്റെ നിർബന്ധത്തിനാ പോയി കണ്ടത് ഞാൻ പറഞ്ഞു വെറുതെ പൈസ കള പൈസ കളയാനാന്ന് പറഞ്ഞു പക്ഷേ കിട്ട ഇറങ്ങിപ്പോ ഞാൻ പറഞ്ഞ ആ നഷ്ട ഇല്ലാരുന്ന്
നഷ്ടവില്ല എന്ന്വെച്ച അ അറിവുള്ള മ അതായത് കാര്യങ്ങള് മന സ്സിലാക്കാൻ പ്രായായ മക്കക്ക് കണ്ടാ നല്ലതാ
കണ്ടാ നല്ലതാ പിള്ളേര് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങള അല്ലയോ അതിനകത്ത് മൊത്തം
അതെ അതെ അപ്പൊ ഞാൻ റയ്യാനോട് ഇപ്പം മോനോട് പറഞ്ഞു ഞാൻ ഇതില് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മള് എല്ലാം മനസ്സിലാക്കണം ഇതൊക്കെയാണ് ലോകത്ത് നടക്കുന്ന കാര്യങ്ങള് പക്ഷെ മോൾക്ക് മനസ്സിലാക്കാനായിട്ടില്ല അപ്പ അതുകൊണ്ട് ഉം കുഞ്ഞായത്കൊണ്ട് അവളെ കൊണ്ടുപോയില്ല മോനും ഞങ്ങളുടെയും കൂടെ പോയി കണ്ടു
ആഹ്
ഉം ഇപ്പ ഇതെല്ലാരും കൂടി പോയിട്ടോ പാട്രിയോട്ട് എല്ലാരും കൂടി പോയി
അതെങ്ങനുണ്ട് നല്ല സിനിമയാന്നൊ
കൊഴപ്പില്ല കണ്ടിരിക്കാം ഒരു ഒരു രസൊക്കെണ്ട് ഇങ്ങനെ എന്താ പറയ ഒരു ഓളോക്കെണ്ട്ന്ന് പറയണ പോലെ എങ്ങനെ കണ്ടിരി ക്കാം അതിൽത്തെ ആ ഒരു അവര് ചെയ്തിരിക്കു ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ സീനുകളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ മൊത്തത്തിലൊരു
ഓളോണ്ട് ആഹ്
ആ ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതില് ഇപ്പം നമ്മുടെ ഈ ഫോണി കൂടെ വരുന്നേ വല്ല ഒരു ഇപ്പം ലി ങ്കും കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മളതില് ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടകുന്ന നമ്മുടെ ഫോണ് ആഹ് മറ്റുള്ളവരിലേക്ക് അതായത് അതിലത്തെ നമ്മളിപ്പോ ഏഹ് ഒരു പോ ഒരു ഫോണില് നമ്മള് എ ന്തെങ്കിലും ഒന്ന് സർച്ച് ചെയ്താ പിന്നെ അതിനെ ഏഹ് ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് പിന്നെ നമ്മൾ ഫോൺ ഓപ്പൺ ആക്കുമ്പ നമ്മക്ക് വരിക ഇപ്പം യുടൂബിലാണെങ്കിലും എന്ത് സാധനത്തിലാണെങ്കിലും നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം സ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ നമ്മള് പിന്നെ വീണ്ടും അത് തുറക്കുമ്പം ഇപ്പ വീട് നിർമ്മാണത്തിനെ കുറിച്ചാണെങ്കി നമ്മളത് ആഹ് അപ്പ അത് റിയെ റ്റഡായിട്ടുള്ള കാര്യങ്ങളായിട്ട് വന്നൊണ്ടിരിക്ക അപ്പ അതുപോലത്തെരു കാര്യാണ് ഇതിലും പറയുന്നെ ഇപ്പം ഫേക്ക് ആയിട്ടുള്ള ലിങ്കും കാര്യങ്ങളും വന്നാ അതില് ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ
പ്രശ്നങ്ങളെ കുറിച്ച് ആഹ് അപ്പം അത് നല്ല സിനിമയാന്നല്ലോ അറിഞ്ഞിരിക്കേണ്ടതാന്നല്ലോ
ആ ഒരു കാര്യം അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള പിന്നെ അതുപോലെ മിലിട്ടറിയിലുള്ള ആളുകള് അവരുടെ കാര്യങ്ങളും ഒക് ഒക്കെയാണിതില് കാണിക്കുന്നെ ഉം ഉം പിന്നെ മൊത്തത്തിൽ ഇപ്പം അതായത് നമ്മുടെ ഏഹ് രാജ്യത്ത് നടക്കുന്ന കുറേ ഏഹ് നമ്മുടെ എന്താ പറയാ സൈ സൈബറിടങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും
ആഹ് ആഹ്
മൊത്തം ഒരു ഒന്ന് ഒന്നിനെ കണ്ടിരിക്കാ ആഹ് അതെ പിന്നെ അതിനിടയില് അവരാ വന്നിരിക്കുന്ന മോഹൻലാലും മമ്മൂട്ടിം അപ്പൊ അത് കുഞ്ചാക്കോ ബോബനൊക്കെല്ലേ വന്നിരിക്കുന്നേ അപ്പൊ ആ ഒരു കോംബോയൊന്ന് കണ്ടിരിക്കാം
കണ്ടിരിക്ക ആഹ്
അത അതെ ആഹ് ആഹ് വൺ ടൈം വാച്ച് എന്ന് പറയണ പോളെ ഒര് ഒറ്റ പ്രാവശ്യം നമുക്ക് കാണാം
കാണാം ആഹ് ന്ന് പിള്ളോരോടൊന്ന് പറഞ്ഞു നോക്കണം
പിന്നെ എന്താ വെച്ചാ പ്ര ആഹ് അവർക്കൊക്കെ ഇഷ്ടാവും
ഇഷ്ടവാ ആഹ് ആഹ്
പിന്നെ എന്താന്ന് വെച്ചാ പ്രായായവർക്ക് കണ്ടിരിക്കുമ്പം അതില് കുറെ ഇംഗ്ലീഷ് വാക്കുക ള്ളാണ് അവര് കൂടുതലും കോൺവെർസേഷന് വേണ്ടി സംസാരത്തിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നെ ഉപയോഗിക്കുന്നെ അപ്പം എന്താന്ന് വെച്ച ച്ചാ അവർക്കത് ഉം അതിന്റെ ആ ഒരു ഇംഗ്ലീഷ് അതിന്റെ ഒരു ഫ്ലോയില് പറയുമ്പം പെട്ടെന്ന് ഇത് ഇവർക്ക് കേൾക്കുമ്പം പ്രായായവർക്ക് അത് മനസ്സിലാവില്ല
ഉം പ്രായോള്ളവർക്ക് ഇഷ്ടപ്പെടത്തതും ഇല്ല അങ്ങനെയൊക്കെയുള്ള സിനിമ കാണുമ്പം ആഹ്
മിം പറഞ്ഞു ഇത് ഇപ്പം ഇംഗ്ലീഷ് പറഞ്ഞത് എന്താ മനസ്സിലാവുന്നില്ല വെറുതെ കണ്ടിരിക്കാം
ആഹ് അതാ പ്രായമാവുന്നവർക്ക് ആ എന്നാലും കണ്ടിരിക്കാവല്ലേ
ആഹ്
ഉം കണ്ടിരിക്കാം പിള്ളോരോടൊന്ന് പറഞ്ഞു നോക്കണം നമുക്കൊന്ന് പോയി കാണാംന്ന് പറയണം ആഹ
ലാസ്റ്റ് കണ്ടത് വാഴ റ്റു വാ
വാഴ റ്റു വാ ലാസ്റ്റ് കണ്ടത്
ആഹ് ആഹ ആഹ
ഞാന അങ്ങനെയല്ലാ സിനിമയൊന്നും കാണാനൊന്നും പോവത്തില്ല പിന്നെ ഈ പിള്ളേരുടെ നിർബന്ധത്തിനാ വാഴ റ്റു തന്നെ കാണാൻ പോയത് ഞാൻ പറയും ചുമ്മാ എന്തിനാ പൈസ കൊണ്ട് കളയുന്നേന്ന് പറയും
പക്ഷെ വല്ലപ്പോഴും അങ്ങനെയൊക്കെ ഒരണത്തിനൊക്കെ പോകുന്നത് ന
ആഹ് വല്ലപ്പോഴും പോകുന്നത് നല്ലതാ ഞാൻ പറയുവ ഓ ഇതൊക്കെ എന്നായാലും ടീവി ടി വി വരും മൊബൈൽനത്ത് വരും അന്നേരം കാണാം എന്നൊക്കെ പറയും പക്ഷെ മോൻ എന്തേര എന്തോ നിർബന്ധിച്ച് അ ഇത് കാണാൻ പോയില്ലെങ്കിൽ എനിക്കിനി ക്ലാസിന് ഞാൻ പോകത്തില്ല അന്ന് അതായിത എന്ന് പറഞ്ഞോണ്ട് ഇയാൾ അങ് തിരിഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞു എന്ന ചേട്ടാ ട്ടാ നമുക്കൊന്ന് പോകാം എന്ന് പറഞ്ഞ് പോയതാ ഞാൻ പറഞ്ഞു എന്റെ കാശ് കളയാനാ പോകുന്നതെങ്കി ഇന്നത്തോളം കൊണ്ട് നിർ നിർത്തിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ പോയത് കണ്ടിട്ട് കണ്ടിട്ട് ഇറങ്ങിയ പേപ്പ നഷ്ട ഇല്ലായിരുന്ന അല്ലയോകാശ് പോയാലും വേണ്ടില്ല നഷ്ടം ഇല്ലായിരുന്നു ഉം എന്നും പറഞ്ഞ് എന്തായാലും നല്ലതാ കാണുന്നയാ നേര് ആ ആന്ന് ആന്ന് അവർക്ക് പഠിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട് അതിന ആന്ന് ആന്ന് അങ്ങനെ നല്ലൊരു സി സിനിമ കണ്ടന്ന്
പറഞ്ഞു മനസ്സിലാക്കുന്നതിനേക്കാളും കണ്ടു മനസ്സിലാ
കണ്ട് മനസ്സിലാക്കുന്ന ആന്ന് ആന്ന് കണ്ടു മനസ്സിലാക്കുന്നതാ അവർക്ക് നല്ലത് അതാ വലിയവർക്ക് പറഞ്ഞിരിക്കാനുള്ള കാര്യങ്ങളു കുട്ടികൾക്കുള്ളത് ഉണ്ട്
ഉണ്ട് അതെ അതെ പേര് കേക്കുമ്പോ അതെ പേര് കേൾക്കുമ്പോ നമുക്കൊരു ഒരു ഇത് തോന്നില്ല ഒരു ആ കാണണന്നൊരു തോന്നല് വരില്ല
തോന്നല് വരത്തില്ല ഞാനും ആ പേര് കേട്ടപ്പോ എന്തുവാ അതിനകത്ത് ഇത്ര കാണാൻ വാഴാ റ്റു വോ എന്നൊക്കെ പറഞ്ഞ് അന്നേരം ഓൻ പറഞ്ഞു നല്ലതാ അമ്മ പോകുന്നുണ്ടോ വരുന്നുണ്ടോ അമ്മ പോണം അല്ലേ ഞാൻ ഇനി എപ്പോഴാ അതിന് പോ ത്തില്ല ക്ലാസ്സിലൊന്നും ഞാൻ ഇപ്പോഴേ പോകത്തില്ല അതായതന്നും പറഞ്ഞ്